കിട്ടുന്നുണ്ടോ അനക്ക് തോന്നുന്നു ആഹ് ആന്ന് കഴിച്ചുഴിച്ചു
ആഹ് ആഹ് ആഹ് പിന്നെ എന്തായിരുന്നു രക് ആഹ് അതെ അതെ ആഹ് പിന്നെ എന്തോവായിരുന്നു രാത്രി കഴിക്കാൻ
രാത്രി ചപ്പാത്തിയാ ഇവിടെ
ചപ്പാത്തി കഴിച്ചോ എല്ലാരും ഉം
ആഹ് ഇവിടെ എല്ലാരും കഴിച്ചു അവിടെ കഴിച്ചില്ലേ
ഇവിടെയും കഴിച്ചു ഹ് ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കി
മോള് കെടന്നോ
എന്തോ കിടന്നില്ല ആഹ് മാ ആഹ് എന്തോ
നാളെ പോവണ്ടല്ലോ എന്തായലും നാളെ പോണോ
പോണ്ട റെസ്റ്റ് ഇല്ലില്ല അവധിയാ നാളെ അവിടെ ഉണ്ടോ?
ഇല്ലില്ല പോവണ്ട
അതു കൊണ്ട് നമുക്ക് റെസ്റ്റ് ടി വി അവര് ടിവിയുടെ മുന്നിലാ
ആ ഇവിടെ പിന്നെ മണിചിത്രത്താഴ് എടുത്തിട്ടേക്കുന്ന അവള്
ഇവിടെ പിന്നെ കാർട്ടൂണാ നമുക്ക് അതുകൊണ്ട് കാണണ്ട
ആഹ്ആ ഇവിടെ മറ്റേ യൂട്യൂബ് ടി വി ആയതോണ്ട് കാർട്ടൂൺ വരത്തി അല്ലാത്ത കാർട്ടൂണേ വരും മറ്റേ കൊച്ചി ടി വി വരത്തില്ല
അത് കാര്യ മായി ഇവിടെ ഞങ്ങൾക്ക് കാണണ്ട ഇപ്പൊ സ് സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പറ്റത്തുള്ള് കാണാന്
ആ റിമോട്ട് വാങ്ങിക്കാൻ ഒക്കത്തില്ലല്ലോ വഴക്കല്ലി
ആഹ് പിന്നെ എന്താ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കിയേ
ആ അത് കടലക്കറിയല്ലായിട്ടും
കടലക്കറി രണ്ട് കുക്ക് ചെയ്ണം ല്ലിയോ രാവിലെ ഒരു ഒരു ട്രിപ്പ് രാത്രി
രാത്രി ചപ്പാത്തി മറ്റേ കാവാ പാക്കറ്റാ വാങ്ങിച്ചു വെച്ചേക്കുന്ന
ആഹ് എളപ്പണ്ടല്ലോ
അത് പിന്നെ എണക്ക് ആക്ക് ചില ദിവസം മറ്റേ ഏ ഗോതമ്പ് ദോശ ഉണ്ടാക്കും മറ്റേ റേഷൻ കടേന്ന്‌ കിട്ടുവല്ല പൊടി ആട്ട
ആഹ് ആ ആ ആഹ് ആട്ടാ
നക്കെ
ആർക്കും ചോറ് വേണ്ടേ രാത്രി.
ഇല്ല ഹെവി ചോറ ആരും ഇല്ല. കൊച്ചു കൊച്ചു മാത്രമേ ഉള്ളൂ ചോറ്.
ആണോ ബാക്കിയെല്ലാം ഡയറ്റ് ആണോ.
ആഹ എല്ലാരും ഡയറ്റിങ്ങില.
ചപ്പാത്തി രണ്ടെണ്ണത്തി കൂടുതൽ കഴിച്ചാ, ചോറ് കഴിക്കുന്നതിന് സമം ആന്ന പറയുന്നേ.
ആഹ എല്ലാം കണക്കാന് തോന്നുന്നു. പിന്നെ ഓവറ് ചോറ് തിന്നാ ഒരുപാടങ്ങ് വയർ നറ ക്കെ തിന്നേണ്ടി വരും. ഉം അതെ ഉം.
ഉം പിന്നെന്താ മഴയുണ്ടാ ഇപ്പ?
കഴി മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പൊന്നും ല്ല. വേറെ ഇനീ എപ്പഴാ കെടക്കുന്നെ?
അത് ഇനിയും കൊറച്ച് കഴിയും. മൊബൈല് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കും.
ആഹ ആ ഇവിടെ അങ്ങനെ. ആഹ ഇവിടെ ഇതുപോലെ താമസിച്ചേ കിടക്കത്തുള്ളൂ തോന്നി ഇന്ന് ഇനി.
അതെല്ലേ ആ നാളെ പോണ്ടാതോണ്ട് ഇന്ന് അവർക്ക് സാന്ദ്രം കിട്ടിയതല്ലയോ.
അതാ അതുകൊണ്ട്‌ ഇങ്ങിന ഇരിക്കും. ഇന്ന് പഠിക്കുകയും വേണ്ട.
ഉം പിന്നെ,
ഇയാള് പുറത്തോട്ടും വല്ലോം പോകുന്നുണ്ടോ? വീട്ടിൽ ത
ഇന്ന് ഞങ്ങള് പോയായിരുന്നു. ചുമ്മാ ജസ്റ്റ് വീട് വരെ. പോയി വന്നു അങ്ങനെയൊക്കെ.
ആ ബപ്പിങ്ങ ഒന്നും പോയില്ലേ.
എന്തോ?
ഷോപ്പിംങിനൊന്നും പോയില്ലേ?
ആ അതൊന്നും ഇല്ല.
ആ
അതൊക്കെ നമ്മള് അടുത്തൊക്കെ കടകളുണ്ട്. എന്തേലും അങ്ങോട്ടൊന്ന് പോകും. ഇനി ഇനി ഞായറാഴ്ചയൊന്ന് പോണം. ആ ഇനിയിപ്പോ ഓണം. ഓണം ഈ ആണ്ടിൽ ഞങ്ങൾക്ക് വലുതായിട്ടില്ല.
ഉം ആഹ.
ഉം പിന്നെ അതുകൊണ്ട് ഓണത്തിന്റെ വല്യേ, പർച്ചേസിംഗില്ല. അല്ലെങ്കി ഉണ്ടായിരിന്ന്.
വല്ല മരണം, വല്ലോം ഉണ്ടായിരുന്നോ?
ആഹ് എന്റെ അച്ഛൻ മരിച്ചു പോയാരുന്നു. രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേള്ളു.
അതെ ആ.
അങ്ങനെയൊക്കെ
ഉം
പിന്നെണ്ട്‌ ഇനി ഞായറാഴ്ച പശേ ഒന്ന് ചെറിയൊ ഒരു ഷോപ്പിംഗ ഉണ്ട്. ഒരു ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ ഒരാളെ എന്ത്‌ ത്താ പറഞ്ഞാലും നമുക്ക് തന്നത് തിരിച്ചുകോടുക്കണ്ടേ.
അതാണ് ട്ട് ബന്ധുകള്.
ആഹ് ബന്ധു അത് അടുത്ത അകന്നേരു, ബന്ധു, ഫാമിലി ഫ്രണ്ട് പോലെ.
വരു ബ ശരിയാ അങ്ങോട്ടും ഉം.
അതെ. നമുക്ക് തന്ന അല്ലെങ്കി അങ്ങനെങ്ങ് ഒഴിവാക്കാം. പക്ഷെ,
ആന്നാ ഉം.
നമ്മ് നമ്മള് മേടിച്ചിട്ട് നമ്മള് കൊടുക്കാതിരിക്കണത് മോശല്ലേ. മം അങ്ങനൊരു പർച്ചേസിങ് ഉണ്ട് ചെറിയെ. പിന്നെ അവിടെ നാളെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടോ?
ഓഹ് ഇല്ല നാളെ ഇവിടെ വീട്ടിൽ തന്നെയിരിക്കും
അതെയല്ലേ പിള്ളേരുള്ളല്ലേ അപ്പൊ നാളെ എന്തെങ്കിലും സ്പെഷ്യല് നോക്ക്
ഉേ ഇത് ഇനിയിപ്പോ ഓണത്തിനേ ഉള്ളൂ എന്തെലും സിനിമക്കാണെങ്കിലും ഓണവാ ഇനി
ആണല്ലേ വീട്ടിലിരിക്കുമ്പോ ഒന്നും ആ ഒന്നും വേണം പറയത്തില്ലയോ
ഓഹ് അവൻ അങ്ങനൊന്നും ആഹ് ഇവിടെ ഇവർക്ക് ചെല ഞായറാഴ്ച മറ്റേ ഇവർക്ക് അരി കിട്ടും സ്കൂളീന്ന് അപ്പം- ആഹ് മറ്റേ ബിരിയാണി ടൈപ് അരി അത് ഫ്രൈഡ് റൈസ് പോലെ ഇങ്ങനെ വെച്ച് ഓടും
ആണ് ആണല്ലേ എല്ലാ മാസവും കിട്ടുവോ സ്കൂളിൽന്ന്
എല്ലാ മാസം ഇല്ല ഈ വട്ടമാ മോന് കിട്ടിയായിര്ന്ന് സ്പെഷ്യൽ അരി കിട്ടി പിന്നെ വിഷുവിന് വരുമ്പം - കിട്ടും പിന്നെ ഓണം പിന്നെ ദീപാവലി ആഹ് ആ സമയം അങ്ങനെയൊക്കെ
ഓഹ് ഓ ഹ് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോ അല്ലിയോ
ആഹ് നാല് കിലോ ഒരാൾക്ക് രണ്ടു പേരൂടെ കൊണ്ടുവരും
ആഹ് ഹാ അത് നല്ലയാണല്ലോ എന്തായാലും വെറുതെ കിട്ടുന്നാലും നല്ല അരി തരും
അവർക്ക് വെക്കുന്ന ആ ചോറാ ബിരിയാണി ടപ്പരിയ സ്കൂളി വെച്ച് കൊടുക്കുന്നേ ഇവര് ചോറ് കൊണ്ട് പോകുന്നില്ല പാത്രം കൊണ്ടോവും
ആഹ് ആഹ് ഓഹോ ഓഹോ ആഹ് അത് നല്ല കാര്യ അങ്ങനെ അതാ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ കൊടുക്കാണ്ടാ- നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചോറ് കിട്ടുന്നതിനതിനകത്ത് പുഴു- എന്നെക്കായ വല്ല പാലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും പാലിന് അത് പിന്നെ പാലിന്റെ സ്മെല്ല് അങ്ങനെ ആയിരിക്കും പക്ഷെ- ചോറിനകത്തൊക്കെ എത്രയോ എത്രയോ പുഴുവിനെ കിട്ടിട്ടുണ്ടന്നറിയോ അരിക്കകത്ത് വരുന്നയാണോ- ഇനി ഇവര് പാചകം ചെയ്തിട്ട് അടച്ച് വെക്കാത്ത കൊണ്ട് വെല്ലോം വീഴുന്നതാണോന്ന് അറിയത്തില്ല ഞങ്ങക്കൊക്ക സ്ഥിരം കിട്ടുവാരുന്നു കുഞ്ഞു കുഞ്ഞു പുഴു ചത്തത് ചോറിന്റെ കൂടെ മി അരിയുടെ ആയിരിക്കും മി- മിക്കാറുള്ളവരല്ലം അന്ന് കംപ്ലയിന്റ് പറയുന്നേക്കാം പക്ഷെ ഇപ്പൊ ഇപ്പൊ അങ്ങനെയല്ല നല്ല ഹെവി ഫുഡ് ഒക്കെ അല്ലയോ
ആന് ഇവർക്ക് അതുപോലെ പാല് ബുധനാഴ്- ച്ച മുട്ട പിന്നെ വ്യാഴാഴ്ച കുറുക്ക് റാഗി
ഉണ്ടല്ലേ പക്ഷെ നമ്മുടെ അംഗനവാടി - അടിയിലും പുതിയ മെനു ഒക്കെ വന്നായിരുന്നു അതിപ്പോ ഉണ്ടോന്ന് അറിയത്തില്ല ആ ബിരിയാണി പുലാവ് അങ്ങനെയൊ ക്കെക്കെ എന്റെ മോനൊക്കെ പഠിക്കുന്ന സമയത്ത്- ആദ്യവർക്ക് കഞ്ഞിയും പയറുയിരുന്നു പിന്നെ അയാളൊക്കെ എറങ്ങാറൊക്കെ ആയപ്പോഴാണ്- എന്താ ഒരു കൊച്ച് ബിരിയാണി വേണന്ന് പറഞ് വൈറൾൽ ആയില്ലേ ആ സമയത്ത് ഇവർക്ക് പിന്നെ ഒരു മെനു ഒക്കെ വന്നായിരുന്നു നിങ്ങള് ചോദിക്കുമ്പം- ആ അംഗനവാടിയിലെ ടീച്ചർ പറയുമായിരുന്നു അപ്പം ആ ഒരു ദിവസം ബിരിയാണി ഒരു ദിവസ- എഗ് റൈസ് പുലാവ് വെജിറ്റബിൾ സാലഡ് അങ്ങനെയൊക്കെ ഇപ്പം പക്ഷേ ഉണ്ടോന്ന്-
അന്നൊക്കെ ഒരു ദിവസം മന്ന് ഒന്ന് ഒന്നൊന്ന് രണ്ടാഴ്ചൊക്കെ കൂടു- പിന്നെ വരണോന്ന് പറഞ്ഞായിരുന്നു അതിനുള്ള സാധനങള് പിന്നെ അയാള് പോയില്ല ഇപ്പ ഉണ്ടോന്നറിയില്ല അതെ അതെ അതെ അതെ മേടിക്കാത്ത എല്ലാം അവരെല്ലേ കൊണ്ടു പോകുന്നേ പിന്നെ പക്ഷേ തരുന്ന എന്താ പറയാ ഈ ഗർഭിണികൾക്കും- കൊച്ചിങ്ങൾക്കൊക്കെ- നല്ല ഹെൽത്തി ആയിട്ടുള്ള ധാന്യങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കു വായിരുന്നു
ആഹ് മറ്റേ കൊച്ചു നിങ്ങക്ക് ഉണ്ടായിരുന്ന ഗോതമ്പ് നുറുക്ക് ഒക്കെ തരുമോ
ആഹ് അത് നമ്മള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ശർക്കര അത് നമുക്ക് കിട്ടിട്ടുണ്ട് ഗോതമ്പ്
ആഹ് അതിന്റെ പൈസ കിട്ടിയായിരുന്നോ
ഇല്ല അതൊന്നും ഇല്ല
ഇവ്ടെവെച്ച് ഇില്ലായിരുന്നു
ഇല്ല ഇല്ല അത് പെൺകുട്ടികൾക്കല്ലയോ
ആഹ്
അങ്ങെ ആൺകുട്ടികൾക്കുണ്ടോ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആണോ അതൊന്നും കിട്ടിട്ടില്ല ബാക്കി ഈ പോഷകാഹാരങ്ങളൊക്കെ ഒരു പരിധി വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു
മോന് എനിക്ക് രണ്ടായിരം കിട്ടി അപ്പൊ അവര് അന്നേരം അവര് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ജനി തീച്ചയായണ്ട് ഇനി ബാക്കി കിട്ടത്തില്ലെന്നന്തോ വർഷത്തിന്റെ കണക്കിൽ വ്യത്യാസം അത് കഴിഞ്ഞിട്ട് മോട മൂവായിരം പിന്നെ വന്നു രണ്ടാമത് കൊടുത്ത്
ആണോ എനിക്ക് പക്ഷേ കിട്ടില്ല അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അങ്ങനെ വല്ലോ ഉണ്ടോ
ഇല്ല ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ആയിരുന്നു
ആഹ് അതാ അല്ല ഞാൻ ചോദിക്കുവ അങ്ങനെ ഗവൺമെന്റ് വേണോന്നൊന്നും ഇല്ലായിരുന്നല്ലോ
ഇല്ല അറിയില്ല അംഗൻവാടിക്കാര് ഫോം ഫിൽയ്ത് വാങ്ങിച്ചോണ്ട് പോയത്
ആഹ് നമ്മക്ക് കിട്ടിയില്ലഹ ഹും
മോട കിട്ടിയത് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ കിട്ടിയത് തന്നെ
അതെയോ നമ്മൾ ഇന്ന് പ്രിയദർശിനിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അത് ഇന്ന് ന്യൂസിൽഒരു ചർച്ച പോലെ കണ്ടാരുന്നു എന്തായിന്നു പർഞ്ഞമാതിരി ഇ വികലാംഗർക്ക് അവക്ക് കൊടുക്കണോന്ന് പറഞ്ഞ് അവരും
അത് നമ്മൾ പറഞ്ഞ അവര് കേട്ടെന്ന് തോന്നു ഞാനും വിചാരിച്ച് ഞാൻ പർ നമ്മള് പറയാനിരുന്നയണോ അവര്ത് ചർച്ചയാക്കാൻ നമ്മള് പറഞ്ഞ പോലെ പേഷ്യന്റ് എന്തായി ഈ മാരക രോഗങ്ങളൾ ഉള്ളവർക്കും കൊച്ചിങ്ങക്കും ഒക്കെ കൊട്ക്ക അവരും പറയുന്നത് തന്നെ ഈ സർക്കാർ ജോലിക്കാരെ കൂടുതലും ഈ യാത്ര പെന്ന് പർഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നതന്ന് ഇപ്പ സാധാരണക്കാർ ക്കത് അല്ലെ വയ്യാത്തവർക്ക് കൊടുക്ക് എന്നൊക്കെ ഒരു അമ്മച്ചി പറയുന്നുണ്ട് അമ്മച്ചി പറയുന്നേ അമ്മച്ചിയുടെ വണ്ടി കുലി കൊണ്ട് വേണങ്കി അവര് കൊടുക്കണം പക്ഷേ പുരുഷന്മാർക്കും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പ്പം ഞാൻ ഓർത്തു നമ്മള് പറയുന്നേന്നെ ന അവരവിടെന്ന് കേട്ടു ട്ടഹു അതാ ലീക്കായി നമ്മള് വരഞ്ഞത എ തോന്നുന്നു
പിന്നെ എന്താണ്
ഉം
ഇനി ഇന്ന് എന്നും ഏഹ് നേരത്തേ കിടക്കുവോ
ആഹ് പത്ത് പത്തര
ആണല്ലേ അത്രയും ലേറ്റ് ആവൂലയോ
ആഹ് അത് ഞാൻ നിണ്ടും നാടകൊകെല്ലേ
ഹ ഞാന് നേരത്തേക്ക പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഫോൺ നോക്കുവായിരുന്നു പക്ഷെ ഇപ്പോൾ സ്കൂളിൽ പോാൻ തുടങ്ങിണ പ്പൊമാറി അല്ലെങ്കി രാവിലെ എഴുന്നേക്കാ താമസി ഉം
അതൊരു ശെരിയേ
ഉം എന്നാ ശരിന്നാ
ശരിനാ
അഹ് ശരി